ഹലോ കേക്കുന്നോ
ആ കേക്ക്ന്ന്ണ്ട് കേക്ക്ന്ന്ണ്ട് അവിടെയോ
ആ കേക്കണ് ണ്ട് എന്താ അവിടെ വിശേഷം
നല്ല വിശേഷം സുഖം അവിടെ എ ങ്ങനെ
ആ സുഖായിരിക്കുണു ഏഹ് എന്താ പഠിക്കാ
ഏ പ്ലസ് ടു കയ്ഞ്ഞുപ്പം
ആ കയ്ഞ്ഞിട്ടിരിക്കാവുല്ലെ ഡിഗ്രി നോക്ക്ൺല്ലേ
ഡിഗ്രി നോക്കണം ബട്ട് അതിന്റെ മുമ്പ് ഞാനൊരു എക്സാം എഴുതിയിരുന്നു ആർമീന്റെ
ആ
അതിന്റെ റിസൾട്ട് അറിഞ്ഞിട്ട് കൊടുക്കാൻ വിചാരിച്ചു
അതെ ആ ആ ആർമിയുടെ അപ്പൊ മറ്റേ എങ്ങനെ കോളേജിലെന്താ
ഉം ഞാന് എ അക്കാദമില് ചേർന്നതാണ്
ആഹ് ആഹ് ആഹ് ഓ അയിന്റെ അവര് കൊണ്ടയതാ
റിക്യൂർമെന്റ് വന്ന ടൈമില് അവടെ പോയിട്ട് ഉം ജോയിൻ ചെയ്ത്ട്ട് അങ്ങനെ ഫിസിക്കലും മെഡിക്കലൊക്കെ ഓക്കായതോണ്ട് ചേർന്നതാ
അതെ ആ ആ ഓ അപ്പൊ കിട്ടാൻ ചാൻസ് ണ്ട്ല്ലേ
കിട്ടാൻ ചാൻസ് പ്പോ എക്സാമെഴുതിട്ടൊള്ളു എക്സാമിന് പാസ്സായിറ്റ്ണ്ടെങ്കില് പിന്നെ ആ ഈ ആർമില് ട്രെയിനിങ്ങെ സെലക്ഷൻ ചെയ്യ്ന്നേ ഫിസിക്കലും മെഡിക്കലും ണ്ടല്ലോ അതും കൂടി ഒന്ന് നോക്കണം
ഈ മെഡിക്കലും കിട് ചെയ്തിട്ട് ആവുന്നേള്ളൂ ല്ലേ
അ ആവുന്നേള്ളൂ എക്സാം പാസ്സായിറ്റ്ണ്ടെങ്കില് ഫിസിക്കലും മെഡിക്കലും നമുക്ക് കിട്ടൊള്ളൂ അയ്ന്റെ മുന്നേ ഉം ഇതിപ്പോ നമ്മള് അക്കാദമിലേ ക്ക് എട്ക്കാന്ള്ളെ ഫിസിക്കലും മെഡിക്കലും നോക്ക്യോക്കിയാ ന്ന്ട്ട് കേറിയതാ
ഓ അങ്ങനെ അത് കയ്ഞ്ട്ട് നിങ്ങള് പിന്നെ അക്കാദമില് പിന്നെ ചേരുന്നുള്ളൂ ല്ലേ
ആ പിന്നെ നമുക്ക് ഫുള്ളവടെ ട്രെയിനിങ് നടത്തും ഓട്ടം ചാ ട്ടം ഒക്കെ നടത്തും ക്ലാസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും
ആ ആ നല്ല കാര്യായി പെട്ടെന്ന് കിട്ടി കയ്ഞ്ഞാ സെറ്റിലാവാം
അതെ
ഉം പ്ലസ് ടു ഏതെട്ത്ത്
ഞാൻ ഹ്യൂമാനിറ്റീസ് ഇങ്ങളെന്താപ്പോ ചെയ്യുന്നേ
ആ ഞാന് ഞാൻ വർക്കെയ്തിരുന്നു ഞാൻ വാട്ടറതോർട്ടില് വർക്കെയ്തിരുന്നു ഇപ്പോ ഏ ഡെലിവറി കഴിഞ്ഞപ്പോ ലീവിലാണ് ഉം ആ
ഉം
ഇപ്പൊ കുട്ടിക്ക്ഈ ആറ് മാസം ആയിട്ടുള്ളു അപ്പൊ അത് കാരണം കൊണ്ട് ഞാന് ടെംമ്പററി പോസ്റ്റായിരുന്നു ഞാപ്പോ ഇപ്പൊ നിർത്തി അത് കാരണം കൊണ്ട്
ആഹ് എങ്ങനെണ്ട് കൊയപ്പൊന്നുല്ലല്ലോ ഓക്കെ അല്ലേ
ആ അതൊന്നും കൊഴപ്പല്ല ആറ് മാസായി കു കുട്ടിക്ക് ആറു മാസം ആയൊള്ളു അപ്പൊ ഇപ്പോ റസ്റ്റ്ഒക്കെ കഴിഞ്ഞു പക്ഷെ എന്നാലും കു ട്ടി ചെറിയ ആളായതോണ്ടെ നമുക്ക് പെട്ടെന്നൊരു വർക്കിന് പോക്കൊന്നും നടക്കില്ല
അതെ അതെ
അതു കാരണം കൊണ്ട് അങ്ങനെ ഏ ഇരിയ്ക്കയാണ് ഇനിയിപ്പോ ഒന്ന് ഒരുവിധം ആയിട്ട് വേണം എന്തേലൊക്കെ നോക്കാൻ
ആഹ് ആഹ് പിന്നെ ചായൊക്കെ കുടിച്ചോ?
ഓ ചായ കുടി ഒക്കെ കഴിഞ്ഞു അവിടെന്തായി കഴിച്ചില്ലേ ചായ കു ടിച്ചില്ലേ എന്താ രാവിലെ
ദോശയും ചിക്കൻ കറിയും
ഓ ചിക്കനാണോ?
ഏ സ്പെഷ്യല് അവിടെയോ
ഉം ഇവിടെ ദോശന്നെ ചട്നിയാണെന്ന് മാത്രം
ആഹ് ഇവിടെ ദോശേ ച്
ഉം ആ ആ ഏ ഉച്ചക്കുള്ള ഭക്ഷണൊക്കെ അമ്മ റെഡിയാക്കോ അതോ
ആ ഉമ്മച്ചി ചോറു വെച്ച് പോയിട്ടുണ്ട് മ്മച്ചി പണിക്കോന്നോണ്ട് രാവിലെ ചോറു വെക്കും പിന്നെ കറിയൊക്കെ പിന്നിനി ഇണ്ടാക്കണം ഇനി ഇണ്ടാക്കണം ഞാൻ
ആഹ് ആഹ് ആഹ്
ഉം
അഹ് ണ്ടാക്കോ എല്ലാം
ഓ ഉണ്ടാക്കും അത്താവശം ഒക്കെ ഉണ്ടാക്കും ഓ അത്താവശെല്ലാം ഇണ്ടാക്കും
ഉണ്ടാക്കില്ലേ അപ്പ കൊഴപ്പില്ല വേറാരാ സിബിലിൻസ് ആരാ സിസ്റ്റർ
ഏ മൂന്ന് ബ്രദേഴ്സ് അനിയമ്മാര്
ബ്രദേഴ്സാണല്ലേ അനിയനാണോ ആ ആ ആ ആ ആഹ് ആഹ് അവരൊക്കെ പഠിക്ക്യാ
ആ പഠിക്കുവാ ഒരാള് നയൻത്തില് ഒരാള് സിക്സ്ത്തില് ഒരാൾ അംഗൻവാടിയില്
ആഹ്
ചെറിയ ആളുണ്ട് അയിനെ പറഞെ
ആ ആ അതെ ആ ആഹ് അന്നായി ആഹ് ഇയാളെന്നെ കൊണ്ടാക്കലൊക്കെ
ഏ കൊണ്ടാക്കലു ഉമ്മച്ചി പണിക്ക് പോകുമ്പം ഉപ്പച്ചിന്റെ കൂടെ ഓട്ടോറിക്ഷേൽ അവര് പോം ഇനി പിന്നെ കൂട്ടാൻ പോകുമ്പോ ഇടക്കിടക്കെ ഞാമ്പോവും നല്ല മഴയാണെങ്കിലിപ്പച്ചി കൊണ്ടരാൻ വരും
ആ ആ ആ ആ അല്ലെങ്കി ഈ മഴയത്തൊക്കെ നല്ല ബുദ്ധി ബുദ്ധിമുട്ടന്നെലെ
ഉം നല്ല മഴയാ വീട്ടില് ർത്തിട്ട്ണ്ടെങ്കി മഴത്ത് ഭയങ്കര കളിയാ
കളിയാണ് ആ ആ കുട്ടികൾക്കും അതെ ആഹ് ആഹ് കുട്ടികളാവുമ്പം പിന്നെ അങ്ങന തന്നെയല്ലേ
ആഹ് അപ്പ പിന്നെ അംഗൻവാടീലാ ക്കാണെ പിന്നെ പേടിക്കണ്ട ആവശ്യല്ല്യല്ലോ ഓർക്കേ
ആഹ് ഇല്ലില്ല ഇല്ല പിന്നെ ടീച്ചറിന്റെ പേടിച്ചിട്ടെങ്കിലും ഒതുങ്ങി നിന്നോളും അതെ ഉം എന്താണ്ട് ഉച്ചക്ക് എന്താ കറി വെയ്ക്കാൻ
ഉച്ചക്ക് മീനുണ്ട്
ആഹ്
മീൻകറിയും മീൻ പൊരിച്ചതും ഉണ്ടാക്കണം പിന്നെ ഉം മീൻ മത്തി
ആഹ് ആഹ് കറമാങ്ങയോ ഇല്ലയെന്താ അതെ പറഞ്ഞാ മാങ്ങയാണോ മാങ്ങന്റെ വേറൊരു വെറൈറ്റിയാണോ
ആ നമ്മള് പച്ച മാങ്ങ നന്നായിട്ട് വേവിച്ചിട്ട് ഏ രയിന്റെ രണ്ടു സൈഡും മുറിച്ചിട്ടെ ഏ നമ്മള് ഒണക്കാ വെക്കും
ആഹ്
വെയിലത്ത് നല്ലോണം ഉണങ്ങി വരുന്ന ടൈമിലെ അതിൽത്ത് നമ്മള് മ്മ് മുളക് മുളകുപൊടി പിന്നെ കുറച്ച് കുരുമുളക് പൊടി പിന്നെ കുറച്ച് ജീരക പൊടി ഒക്കെ ഇട്ടിട്ട് പിന്നെ നല്ല കുരുമുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കും
ആഹ
വറുത്തെടുത്തിട്ട് ഈ ഒണങ്ങിയ മാങ്ങേയുടെ മേല തേച്ച് വെച്ചിട്ട് അത് നമ്മൾ കെട്ടി വെക്കും അതായത് ഒന്നും പൂപ്പലൊന്നും തട്ടാണ്ടിക്കാൻ വേണ്ടി നമ്മൾ കെട്ടി വെക്കും എന്നിട്ട് നമ്മൾ അത് സ്റ്റോർ ചെയ്ത് വെക്കും എന്നിട്ട് പിന്നെ കാല ആവുമ്പോ കഞ്ഞിക്കു ചോറിനൊക്കെ ആ ഒരു അച്ചാറ് മാതിരി
അച്ചാർ പോലെ ലെ ആഹ്
അത്ര ഇത് ഉണ്ടാവൂല എന്ന അച്ചാറിനെ കാട്ടിൽ നല്ല ടേസ്റ്റും ഉണ്ടാവും പക്ഷെ അച്ചാറ് നമ്മുടെ ശരീരം അതിന് ഭയങ്കര എഫക്റ്റീവ് ഇതാവലോ അത് ഇത് ആ സംഭവം ഉണ്ടാവില്ല
ഇല്ല ആ ആഹ് ഏകദേശം ഒരു കറി പോലെൊക്കെ കൂട്ടാ അല്ലേ
ആഹ് അത് നല്ല ഇങ്ങനെ ഇരിക്കും നല്ല നമ്മൾ മങ്ങ ഉണങ്ങിയ മാങ്ങണ്ടവും അത് മാതിരി ഇരിക്കും പിന്നെ നമുക്ക് കൊറച്ച് വിനാഗ്രി ഒയിക്കണെങ്കില് വിനാഗ്രി ഒഴിച്ചാല് തനി അച്ചർ മാതിരിണ്ടാവും ഉം
ഓ ഞാനീയൊരു റെസിപ്പി ആദ്യായിട്ട് കേക്കാട്ടോ ഈ മാങ്ങ ഒണക്ക്ണത് വരെ ഇനിക്കറിയാം അതായത് നമ്മൾ ഇതേപോലെ അത് പക്ഷെ ഉപ്പിലിട്ട്‌ട്ട് കേട്ടിട്ട് കേട്ടോ അ നമുക്ക് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ്
ആ അത് ടേസ്റ്റാ പക്ഷെ ഇതാാവുമ്പോ നമ്മള് കൊറേ നേരം കൊറേ ദ്‌വസം സ്റ്റോർ നമക്കെത്ര വേണെങ്കിലും സ്റ്റോറെയ്യാം
ആഹ ഇത് വേവിച്ചിട്ടാണ് ഏ മറ്റേ ഒണക്ക്ണത് ല്ലേ
ആ വേവിച്ചിട്ട് ഒണക്ക
അപ്പൊപ്പടട്ട ആയിരിക്കും അതോ
ഉപ്പിടൂല നമ്മൾ സാധാരണ വേവിക്കുന്ന പോലെ വേവിക്കൂ എന്നിട്ട് രണ്ടു ഭഗം അങ്ങോട്ടും ഇങ്ങോട്ടും മുറിച്ചിട്ടിട്ട് നമ്മളൊന്ന് നമുക്ക് ഈ ഉണക്കുന്ന ടൈമിൽ തന്നെ വണെങ്കിൽ ഉപ്പ് തേക്കണക്കിൽ തേക്കാ പക്ഷെ അതിലും നല്ല ഇത് ഉണക്കി കഴിഞ്ഞന് ശേഷം മസാലയുടെ ഒപ്പം ഇടുന്നതാ
കേക്ക് അപ്പൊ ഇങ്ങനെ വലിയ പീസ് ആയിട്ടോ അതേ കുഞ്ഞു കുഞ്ഞ് പീസ് ആയിട്ടോ
വലൃയ പിസായിറ്റ് അതായത് ഒരു മാങ്ങേ നമ്മൾ നടു
രണ്ട് സൈഡ് അപ്പുറത്തും ഇപ്പറത്തും ആ ഓ ഓ അങ്ങനെല്ലേ ഞാന് ഞാൻ പറഞ്ഞത് എങ്ങനെ ച്ചാല് നമ്മള് ഇതേപോലെ മാങ്ങനെ അത് വേവിക്കില്ലാട്ടോ മാങ്ങ അതേപേലെ മുറിച്ചിട്ട് അതായത് രണ്ട് പീസ് സൈലക്കി പിന്നെ അതിനെ തന്നെ കുഞ്ഞി കുഞ്ഞി നിളത്തിലുള്ള സെ
ആ എനിക്ക് മനസ്സിലായി ആഹ നമ്മളി ഈ മീൻകറിയിലൊക്കെ അത്ടും ആഹാ അമ്മള് മീകറീലൊക്കത്ടും വെറൂ ആ മാങ്ങിയെടുത്ത്ട്ടന്നെ ബരട്ടും ചെയ്യും അപ്പ നല്ല ടേസ്റ്റോ
ആഹ ആ അതെ അതെ അതെ പക്ഷെ ഞാൻ ഇത് ഇപ്പോ ഇയാള് പറഞ്ഞ റെസിപ്പി ഞാൻ ആദ്യയിട്ട് കേക്കട്ടോ
ആ എന്നാല് നമ്മൾ ഇവിടെയൊക്കെ ഇത് ഫുള് എല്ലാരും അങ്ങനെ ഉണ്ടാക്കുന്നത്ത് മഴക്കാാല ആകുപഴത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്നതാ
സ്റ്റോർ ചെയ്ത് വയ്ക്കുല്ലേ ആ ആഹ് ആ ഈ ചക്കന്റെ ച ചക്കി ഇതേപോലെ ചെയ്യും ചക്കയും കപ്പൊക്കെ ചെയ്യും ആഹ
ആ ഫോൺ ഓഫ് ആയി പോയി പെട്ടെന്ന്
അതെ ആഹ ഈ മഴക്കാലത്ത് ഇതേപോലെ ചെയ്ല്ലേ കപ്പയൊക്കെ ഒ വേനൽക്കാലം ആകുമ്പോ കപ്പയൊക്കെ ഉണക്കി വെച്ചിട്ട് ഇതേപോലെ ഇണ്ടാക്ക്ണെ അതും ഞാൻ കണ്ടിട്ടുണ്ട്
അങ്ങനെ നമ്മൾ ചെയ്യൂല നമ്മളിങ്ങനെ ഈ പിന്നെ വഴുതനങ്ങ വെച്ച് വടുവ പറഞ്ഞരു സംഭവം ഉണ്ടാക്കും
വട് വയോ
ആഹ
വെറൈറ്റി വെറൈറ്റി പിടിയാള് ആണല്ലോ
നമ്മൾ ഇവിടെ പിന്നെ ഫുൾ വെറൈറ്റികളാ അങ്ങനെയൊക്കെ ഉണ്ടാക്കുക അത് നമ്മള് വഴുതനങ്ങ ആം പച്ചമൊളക് ഉപ്പും വഴുതനങ്ങയും പിന്ന ആ വെളുത്തുള്ളിയൊക്കെ ഒന്ന് നന്നായി ഇ വേവിച്ചെടുക്കും എന്നിട്ട് മിക്സീലിട്ട് നല്ലോണ്ണം അരച്ചെടുക്കും
ഈ വഴുതനങ്ങയൂടെ കൂട്ടിട്ടോ
ആഹ് വഴുതനങ്ങയും വെൾത്തുള്ളി കൊറച്ച് മതി കാരണം ഒരു ചൊവക്ക് മാത്രം മതി എന്നിട്ട് പിന്നെ അമ്മള് ആഹ് ചെറിയുള്ളില്ലേ
ആഹ്
ഒരു കൊറച്ച് ഒരു ചെറിയുള്ളി ഇട്ടിട്ട് നല്ലോണം അതിന്റെ അതും ഒന്ന് അരച്ചെടുത്തിട്ട് ഇതിന്റൂടെ മിക്സാക്കും എന്നിട്ട്ന്താ ക്കും നമ്മളൃ അരിപ്പൊടില്ലേ
ആഹ്
അരിപ്പൊടി വെക്കുംമ്പോ നമ്മളീ അരി വർത്തിട്ട് പൊടിച്ചിട്ടെടുക്കൂല്ലേ
ആഹ് ആഹ്
അ അത് നല്ലോണം ഇട്ട് കൂട്ടിട്ട് മിക്സാ ക്കിട്ട് നല്ല ഉണ്ട മാതിരി ചെറിയ ചെറിയ ഉണ്ട ഉണ്ട ആക്കിട്ട് നമ്മള് വെയിലത്തിട്ട് ഒണക്കും എന്നിട്ട് നമ്മൾ അതിങ്ങനെ പിടിച്ചെടുക്കും ആഹ് വെളിച്ചെണ്ണേലിട്ടിട്ട് ആഹ്
ഹ് ഹെൽത്തിയാണ് അല്ലെ ടേസ്റ്റി ആയിരിക്കും അന്നത്തെ ഐറ്റംസല്ലേ
സംഭവം അത് ശരിക്കും ഉണ്ടാക്കുന്നത് ചുണ്ടക്കാ പറഞ്ഞൊരു കാ വെച്ചിട്ടാ
ആഹ് ചു ആഹ് ആഹ് ഒരു കുഞ്ഞ്
ആഹ് ഒരു നല്ല ഗ്രീൻ കളർ ആയിട്ടുള്ള കുഞ്ഞി അത് വെച്ചിട്ട് നമ്മൾ ഇണ്ടാക്കും ആഹ് പിന്നെ ഈ വഴുതനങ്ങ വെച്ചിട്ടുണ്ടാക്കും പക്ഷേ വഴുതനങ്ങ വെച്ച് ഇണ്ടാക്കുന്നതിന് പ്രത്യേക ടേസ്റ്റാ
ടേസ്റ്റാണല്ലേ ഏതാ മറ്റേ ബ്രൗൺ വഴുതനങ്ങയാ പച്ച വഴുതനങ്ങയാ
പച്ച വഴുതന ങ്ങ
ആഹ് ആ
ഉം
മറ്റേ അത് നമ്മള് ഉപ്പേരിക്ക്
ആഹ് ഏതു വഴുതനങ്ങ വേണങ്കിലും എടുക്കാം പക്ഷേ ഈ ഗ്രീന് കൊറച്ചുംകൂടി ഒര് ഇത് ഇണ്ടാവും
ടേസ്റ്റ് കൂടുല്ലേ ആഹ് ആഹ് ഇതൊക്കെ ഒന്ന് നോക്കണല്ലോ
ഉം എവിടാ മറ്റേ ആഹ് രണ്ട് മൂന്ന് ആൾക്കാര് ഫസ്റ്റ് ടൈം ഇത് കേൾക്കുന്നേന്ന് പറഞ്ഞെ
ആഹ് ഞാനും ഞാൻ ആദ്യായിട്ടാ കേക്കണേട്ടോ ഇയാള് ഫസ്റ്റ് പറഞ്ഞ അതും ഇതും ഞാൻ ആദ്യായിട്ടാ കേക്കണത്
ആഹ് നല്ല ടേസ്റ്റ് ഇള്ളതാ
നമ്മൾ ഇതൊക്കെ ഇങ്ങനെ സ്റ്റോറയ്ത് വെക്കും മഴക്കാലം ആവുംമ്പത്തേക്കും ഇങ്ങനെ ഫുള്ള് കന്നിക്കക്കപ്പ കൂട്ട ആഹ് നമ്മളെല്ലാരും ഒരുമിച്ചിരുന്നിട്ടാ ഇണ്ടാക്ക ഇത് കൊറേ ഇണ്ടാക്കുന്നോണ്ട് പെ ട്ടന്ന് തീരണ്ടേ അപ്പം എല്ലാരും ഒരുമിച്ചിരുന്നിട്ടാക്കും പക്ഷേ ആ വഴു വടുവുണ്ടായി കഴിഞ്ഞാ കയ്യൊക്ക ഒരു പൊകച്ചില് വെരും ആഹ്
ആഹ് അതീ മറ്റേ മൊളക് ഇടണോണ്ട്ല്ലേ ഉരുട്ട കയ്യിലിട്ട് ഉരുട്ടാ അത് ശരിയാല്ലോല്ലേ ആവോ അങ്ങനെ ഓ അങ്ങനെ സ്പെഷ്യലൊക്കെണ്ടപ്പോ
അതെ പിന്നെ നമ്മള് കണ്ണിമാങ്ങ ഉപ്പിലിട്ട് വെക്കും അങ്ങനൊക്കെ ചെയ്യും
ഇണ്ട് ആഹ് ആഹ് ഓഹ് ഇവിടെ പിന്നാ പരിപാടികളേ ഇല്ലട്ടോ ഇവിടവന്നാ എന്റെ വീട്ട് ട്ടിൽ ഒന്നാമത് അങ്ങനെ ആരും അച്ചാറൊന്നും കഴിക്കില്ല ആർക്കും അങ്ങനെ താല്പര്യം ഇല്ല അച്ചാറിനോടൊന്നും അതുകൊണ്ട്
അങ്ങനെ വാങ്ങൂല അതെന്താ ഉടകില് അഛൻ ക് ഞാനാദ്യം ഭയങ്കരമായിട്ട് അച്ചാർ കൂട്ടുമായിരുന്നു എന്നിട്ട് എനിക്ക് വയറ്റിലൊക്കെ പുണ്ണൊക്കെ വന്നതിന് ശേഷം മുതല് പിന്നെ അത്
അതൊക്കെ വരും.
ആഹ് അത് നിർത്തി പിന്നെ ഇങ്ങനെ ഇതാകുമ്പോ പിന്നെ പ്രശ്നം ഇത് നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതാണല്ലോ?
ഉണ്ടാക്കണതല്ലേ അതെ അതെ അതുകൊണ്ട് വലിയ കൊഴപ്പംഇല്ലാല്ലേ ആഹ്
ഉം
ശരി ആയിക്കോട്ടെ ഞാൻ എന്നാ ഇനി കൊറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാട്ടോ ആഹ് ആഹ് ശരി. കട്ടാവുന്നില്ലല്ലോ?